ഹലോ
ആഹ് എന്തോണ്ട് വിശേഷം
നല്ല വിശേഷം
ഉം മഴയൊക്കെ ഉണ്ടോ
ഇല്ല ഇന്ന് വെയിലാണ്
ആഹ്
ഉം
പിന്നെ ഫുഡോക്കെ കഴിച്ചോ
ഫുഡ് കഴിച്ചിട്ടില്ല കഴിക്കാം ആഹ് രണ്ട് മണിക്കായിട്ട് കഴിക്കും
ആഹ് എന്തോയുണ്ട് കറികളൊക്കെ
കറി സാമ്പാറ് മീൻ വറുത്തത്
അടിപൊളി ആണല്ലോ
ഉം അവിടെന്താ
ഇവിടെ മോര് ഉണക്കമീൻ ഫ്രൈ
ആഹ് അത്
ചമ്മന്തി ആഹ് ചക്കയുണ്ട്
സൂപ്പർ ആയിരിക്കുവല്ലോ ഇന്ന് ഒണക്ക മീനും ചക്കയും
മോ ആ മോരും
ഉം എനിക്ക് ഭയങ്കര ഇഷ്ട്ട
ആഹ്
നല്ല കോമ്പിനേഷൻ ആ ഇല്ലേ ഒണക്കെ മീനും ഉം ഉം ഉം
ശരീരത്തിന് എന്നും ഗുണമുള്ള സാധനങ്ങളൊക്കെയാന്നല്ലോ
ചക്ക നല്ല ഏറ്റവും നല്ല ആഹ്- ഔഷധാണ് ആ ഇവിടെ ചക്കയൊക്കെണ്ട് ഇപ്പ ഈ മഴയായിട്ടേ
ആഹാ
പഴുത്ത ടേസ്റ്റ് ആയി തോനൂലല്ലേ അതാ വേ-
മഴയത്തെ എനിക്ക് പച്ചച്ചുള തിന്നാൻ ഭയങ്കര ഇഷ്ടാ ഈ വേവിച്ചേനെക്കാട്ടിലും അപ്പൊ ഈ മഴ പെയ്തിട്ട് - പ്പ ഈ കെടക്കുമ്പോഴേ ആ ചൊളക്ക് ഒരു കട്ടി പോലെയുണ്ട് ണ്ടല്ലോ അതെനിക്ക് ആ അതെനിക്ക് ഭയങ്കര ഇഷ്ട്ടവാ ഞാൻ അന്നേരം ഇവിടെ കൊണ്ടുവരുമ്പോ കൊറേ മാറ്റി വെക്കും പച്ചക്ക് തിന്നാന് വേവിച്ച് ഞാൻ ഒരുപാട് കഴിക്കത്തില്ല കൊറച്ച്- ച്ച് കറിയുടെ ഒക്കെ കൂടെ ചോറിന്റെ കൂടെ ഒക്കെ കഴിക്കുക ആഹ്
അത് ആ എന്തൊക്കെ ഇട്ട് വേവിക്കുക എങ്ങനെയ ഉണ്ടാക്ക അത്
ഞങ്ങളിവിടെ ചക്ക വേവിക്കുന്നന്ന് വെച്ചാ ചക്കയും ചക്കക്കുരു ഇടും ചക്ക നന്നായിട്ട് ആ ഞാന് വെക്കുമ്പോ പൊടിയായിട്ട് അരിയും പിന്നെ ചക്കക്കുരു അതുപോലെ കീറിയിട്ടിട്ട് ആ അതിനകത്ത്- എന്നിട്ട് വെള്ളം ഒഴിച്ചു അരപ്പ്ന്ന് പറഞ്ഞാ മ മഞ്ഞപ്പൊടി ജീരകം തേങ്ങ- ആ കുരുമുളക് കറിവേപ്പില ആ ഉപ്പ് എല്ലാംകൂടിട്ട് ന അരച്ചിട്ട്. അതില് വാ കുക്കർന്ന്. ആഹ് കുക്കറിനകത്ത വെക്കുന്നത് പിന്നെ ലാസ്റ്റ് വെളിച്ചെണ്ണെ ഒഴിച്ച്. എളക്കിയെക്കെ എടുക്കും ഉം. അപ്പൊ നല്ല ടേസ്റ്റ തിന്നാന് ആഹ് ആഹ് ആഹ് ആഹ് ആഹ്. ആഹ് സത്യവാ ആ അത് ചൂടോടെ ഇതൊക്കെ.
ആഹ് അതെ ആഹ് ഭയങ്കര ടേസ്റ്റ.
നന്നായിട്ട് കുക്കെയ്യുവോ.
ഉം പാചകൊക്കെ ചെയ്യാറുണ്ട്.
ആണോ ആഹ് വീട്ടിലെല്ലാർക്കും ഇഷ്ടമായിരിക്കും കുക്ക് ചെയ്യുന്നെ.
ആരു ഇല്ല മക്കളും ഹസ്ബൻഡും തന്നെ ഉള്ളു വേറാരൂല്ല വീട്ടില്.
ആഹ് എന്നാലും അവർക്ക് ഭയങ്കര ഇഷ്ടായിരിക്കുവല്ലോ ഉം.
ആഹ് അവര്ക്ക് വേണ്ടി നമ്മള് എന്ത് എന്തുണ്ടാക്കുവല്ലോ അവരിഷ്ടം നോക്കിയല്ലേ നമ്മള് ഉണ്ടാക്കു. ഒള്ളൂ ഞമ്മളെഷ്ടങ്ങളൊക്കെ ഞമ്മള ആ ആഹ് ഞമ്മളെഷ്ടങ്ങളൊക്കെ ഞമ്മളെ മാതാപിതാക്കളു ഞമ്മക്ക്. അങ്ങനെണ്ടാക്കി തന്നിട്ടുണ്ടാവു ലെ.
ആഹ് അതെ നമ്മുടെ വ ക്കലു ഒക്കെ ഇഷ്ടമാന്ന് പറഞ്ഞാല് നമുക്കൊരു സന്തോഷം അല്ലയോ.
നം ആതെ അപ്പൊ നമുക്ക് അത്ണ്ടായി കൊടുക്കാൻ ഭയങ്കര സന്തോഷം.
കൊടുക്കന് ഇവിടെ അങ്ങന ഏ എന്റെ മക്കള് രണ്ടു പേരും രണ്ട് രീതിയില കഴിക്കുന്നെ. ഒരാള്. ഒരാൾക്കന്ന് വെച്ച് കഴിഞ്ഞാ നമ്മളിക്കപ്പ കഞ്ഞി മുളകൊക്കെയാലും. അതങ്ങ് കഴിച്ചോളു മറ്റേ ആളന്ന് വെച്ചാ ഭയങ്കര പാടാ വേറെ നല്ലത്. ഈ നമ്മള് സ്പെഷ്ലായിട്ടൊക്കെ എന്തെങ്കലും ഉണ്ടാക്കി കൊടുത്താണ്ടല്ലോ അതൊ
ആഹ് അത് ഭയങ്കരഷ്ട ഉം.
ആഹ് അങ്ങനെക്കെ കഴിക്കും രണ്ട് രണ്ട് ടൈപ്പാ രണ്ട് രീതില്ല.
ഉം ഉം ഉം അതങ്ങനെ ആയിരിക്കുള്ളൂ ഒരു വീ ട്ടിൽ രണ്ടു പേരുണ്ടെ രണ്ട് ടൈപ്പായിരിക്കും ലെ.
ആന്ന് രണ്ടുപേരും രണ്ട് ടൈപ്പാ.
ഉം ഉം.
പിന്നെന്താ ആഹ് ആന്ന്.
അതന്നെ
ആന്ന് അത് മോ ഇളെ ആളിച്ചിട്ടെററ മൂത്താള് പതുങ്ങിയ.
ആഹ് ആഹ് അങ്ങനയിരിക്കും മൂത്ത ആള് പാവങ്ങളായിരിക്കും ലേ.
മൂത്താള ഇത്തിരി പാവ പാവവാന്നെങ്കിലും എനിക്ക് തോന്നുന്നു. കാര്യങ്ങള് എല്ലാം അറിയാവുന്നതെളെ ആൾക്ക. കൊറച്ച് നമ്മള് പറഞ്ഞാ മനസിലാവുന്നതും.
രണ്ടാമത്തെ ആൾക്ക് കുറച്ച് പ ക്വതണ്ടാവും കാര്യങ്ങളൊക്കെ ഇടിപിടിന്ന് വേഗം നമുക്ക് ചെയ്തു തരും പറഞ്ഞാലൊ ക്കെ വേഗനുസരിക്കും ഒ റ്റെത് അനുസരിക്കും പെട്ടെന്നൊന്നും ഉണ്ടാവൂല അല്ലെ അങ്ങനെണ്.
ആ വല്ല്യ പാടാ.
മൂത്തവനോട് കടയി കടയി പോവാൻ പറഞ്ഞ എളയവം പറയും ഞാൻ പോയിക്കോളാം പറഞ്ഞ് ഓടിപ്പോ
എളയ ആളോട് നമ്മള് എന്തേലും പറഞ്ഞാൽ. ല് അവർക്ക് നൂറ് ക്വൊസ്റ്റ്യനും
ആഹ് സെയ് ആഹ് സെയിമാലേ ശരിയാണ് സംശയങ്ങളോട് സംശയങ്ങളായിരിക്കും ആഹ് അതേ ഉള്ളു മതിയാവില്ല എത്രയാണ് ഏറെ എളയാൾക്ക് എത്രെ പ്രായം
എളയാൾ രണ്ടാം ക്ലാസ്സി പഠിക്കുന്നു മൂത്ത ആള് ഇപ്പൊ പത്താം ക്ലാസ് കഴിഞ്ഞ്
ഏഹ് എന്റെ മോന് മൂത്ത ആള് ആറാം ക്ലാസ്സില് എളയ ആള് അല്ല രണ്ടാമത്ത ആള് മൂന്നാം ക്ലാസ്സില് എളയത് ഒന്നുണ്ട് രണ്ടര വയസ്സ്
ആഹ് ആണാന്നൊ പെണ്ണാന്നൊ
മൂന്നാൺ മക്കള്
മൂന്ന് ആൺമക്കള് ആഹ് ഏറ്റവു എളയ ആളെ അത്ര രണ്ടൊ രണ്ടര വയസ്സ് ആഹ്
ഉം
ഏറ്റവും എളയ ആളായിരിക്കും കൊറ്ച്ചൂടെ നന്നായിട്ട് പറഞ്ഞാ കേ
ഇനിയിപ്പൊ പ്രായം രണ്ടരല്ലെ ആയിറ്റുള്ളു ഇനിയിപ്പൊ
ആഹ് അതെ അത പക്ഷെ നമ്മടെ കൂടെ നിക്ക്ന്നത് ഏറ്റവു എളയ ആളായിരിക്കും ക്കും എനിക്ക് തോന്നുന്നു
ആഹ് അത്
സാധാര്ണ അങ്ങനെ കണ്ടുവരുന്നത്
സാധാര്ണ അല്ല ഇപ്പൊ അഹ് രണ്ട് വെരും എന്റെ കൂടെ ഇങ്ങനെ ഒട്ടിക്കോണ്ടല്ലെ ഇവന് എന്റെ അടുത്ത്ന്ന് പോവൂല അങ്ങനേണ് ഈ പ്രായത്തില് അവര് ആഹ് പ്രായത്തില് അങ്ങനെയൊന്നു ഉണ്ടായില ഇവന് ഭയങ്കര കൂട്ടാണ് എന്നെ ഞാൻ തന്നെ വേണം എല്ലാത്തിനും
അതേ
ഭയങ്കര വാശി കുറുമ്പൊക്കേണ് അവര്ക്ക് മൂത്തോര്ക്കണ്ടേര്ക്കും അങ്ങനൊന്നും ഇണ്ടായിലാട്ടൊ ഇവന് അങ്ങനെ ഉം ഉം ഉം
ഇതും വാശിയാണ് കമൂത്ത ആളും പിന്നെ അത്രയും ഒരി ഇതില്ല നമ്മള് പറയുന്നത് അനുസരിച്ച് ഒക്കെ കൊറെയൊക്കേ
ആഹ് മൂത്ത ആൾക്ക് ഇപ്പൊ എവിടെങ്കിലൊക്കെ കടയിലൊക്ക പോവാണെങ്കിലും അങ്ങനെ ഒന്നും വാങ്ങിക്കാന് ആവശ്യപ്പെടൂലട്ടൊ രണ്ടാമത്തോന് എല്ലാനും വാണ്ട്യരും ഒരു അങ്ങാടി പോയ അപ്പൊ ദാഹിക്കും വള്ളത്തിന്
അത് ഇവിടുന്ന് നമ്മളെ പൊറത്തോട്ടെറങ്ങ്യ ഉടനെ വെഷപ്പാ ഇവിടെ ഇരിക്കുമ്പൊ ഒന്നും വേണ്ട എന്തൊക്കെ ഇരുന്നാലും അവർക്ക് വേണ്ട
മൂത്തവന് അങ്ങനൊന്നുല്ല രണ്ടാമത്തവന് അങ്ങനെ മൂത്തവന് ഇങ്ങനെ ചോദിക്കും കയ്യില് കാശുണ്ടൊ എന്തെങ്കിലും വാങ്ങി ച്ചരാന് ഇണ്ടെങ്കി മതി നിർബന്ധം പിടിക്കൂല മറ്റവന് അതൊന്നുല്ല എന്താ കാണ്ണെ അതൊക്ക വേണം എത്ര വെലയാണെങ്കിലും എങ്ങനെങ്കിലും ആഹ് സാധനം വേണം അങ്ങനെ ഉം
മീനൊക്ക കിട്ടിയാര്ന്നോ
ആഹ് മീന് കിട്ടീല് മിന്നാന്ന് വാങ്ങിച്ചു ചാളയും പിരാനും വാങ്ങിച്ച് പക്ഷെ ഭയങ്കര വെലേണ് ട്രോളിങ് ആയിട്ട്ലേ ഉം
ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാ മീനൊക്കെ കിട്ടിട്ട് മൂന്നാല് ദിവസവായി
ഉം അയന്നെ ഒരു ഉണക്കമീന്ല്ലു ഇല്ലാതെ ചോറ്ന്നാൻ കയുലാല്ലെ ഹ് അങ്ങനെയല്ലേ ആഹ അങ്ങനെ ശീലിച്ചിട്ട് ഒരു ദിവസം ഒരു ആ ഒരു ദിവസൊക്കെ നഞമ്മ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും രണ്ടാമത്തെ ദിസൊക്കെ നമ്മക്ക് എന്തെങ്കിലും ചെറുതെങ്കിലും കിട്ടിയെങ്കി
ആ ണ് ഇവിടെ എനിക്ക് എന്തെങ്കിലും ചമ്മന്തി തൈര് ആ അങ്ങനൊക്കെയ ആയിരുന്നു ഞാൻ കഴിച്ചൊണ്ടിരുന്നത് എനിക്ക കൊഴപ്പമില്ലായിരുന്നു മീന് വേണോന്ന് നിർബന്ധന്നൊന്നില്ലായിരുന്നു പക്ഷെ ഇപ്പ അന്ന് അമ്മ എന്നോട് പറയും മീൻ ഇല്ലെങ്കിൽ തിന്നാൻ വയ്യാ ഭയങ്കര ബുദ്ധിമുട്ട് ട്ടാ എന്നൊക്കെ പറയുമ്പോ ഞാൻ ചോദിക്കുവേ ഇതന്ത്വാ ഇങ്ങനെ മീന ഇല്ലെങ്കിൽ തിന്നാൻ പറ്റത്തില്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചി ട്ടുണ്ട് അന്നേരം ഞാനിങ്ങനെ പക്ഷെ ഇപ്പൊ എനിക്കും ഒരു കഷ്ണം എങ്കിലും കിട്ടിയില്ലെങ്കിൽ വെഷമാ ഭയങ്കര പാടാ
ആ ഉം
ഉം അതുകൊണ്ട് ഇവിടെ മീൻകാരന്മാര അങ്ങനെ വരവി ഇല്ല എന്നാ പോകുമ്പോഴേ ചെല വണ്ടിക്കാര് വരും ഭയങ്കര സ്പീഡിലങ്ങ് പോക്കും
ആ അങ്ങനെ പോക്കും ഞമ്മളവിടെ വാങ്ങാന എത്തുബത്തിന് അതിനെവിടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ടാവോ എവിടെയെങ്കിലും ല്ലേ ഹെ ഒരൂസം വാങ്ങിയ ചിലര ഞമ് ആഹ് ഒരൂസം നമ്മള് വാങ്ങിച്ച് പിന്നെ പിറ്റേ ദിവസം അവര് അവിടെന്ന് ഹോണടിക്കും അങ്ങാടും നോക്കി ഇങ്ങാടും നോക്കില്ലേ ആ ആ
ആന്ന് ഇവര് അല്ലെങ്കിൽ നമ്മൾ സ്പീഡിനങ്ങും നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴത്തേക്കിന ഓ
ആ സ്പീഡില് പോവും അത്ശരിയാണ് അങ്ങനെ തന്നെയാണ് ഈ വണ്ടി വണ്ടിയിൽ കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് ഞമ്മള് വീട്ട്ന്ന് എറങ്ങി ഒമ്പതാര് എടുത്ത് അപ്പൊ ഞമ്മള് വിചാരിക്കും ഇവര് കച്ചവടം ചെയ്യാനല്ലേ വിചാരിക്കും ഞാൻ അങ്ങനെ വിചാരിക്കോ ഹും ഹും
അ അതെങ്ങനെ മറ്റേ നമ്മള് അല്ലാതെ ഈ പച്ചക്കറിയും അല്ലാതെ ഈയ് അപ്പ ഇതൊക്കെ കൊണ്ടുവര സമയത്ത് അവരിങ്ങനെ പതുക്കെയ വണ്ടി പോകുന്നത് അതെ അതെ ആ ആ അതെ പയ്യേ അവര് വരുന്നത് അന്നേരം നമ് അവിടെ വെച്ചൽ വിളിച്ച് പറഞ്ഞു വരുന്നോണ്ട് കേൾൻ പറ്റും നമ്മള അന്നേരം അങ്ങോട്ട ഇറങ്ങി ചല്ല വാങ്ങിക്കാൻ പറ്റും പക്ഷെ ഇത് അങ്ങനെയല്ലല്ലോ ഒരു അടിച്ച കേറി ഒറ്റ പോക്കാ
ഒറ്റപ്പോക്കെ അല്ലിലും മീകാര് അങ്ങക്കെ ആയിരിക്കും പിപ്പി അടിച്ച്
ആ പിന്നെ ഈ കുറച്ചച്ച് വണ്ടിക്കാര് വരും അവര് പക്ഷെ നമുക്ക് ഭയങ്കര പാടാ അവർക്ക് മീൻകച്ചവടംന്ന് പറയുന്നത് ആ തരാനൊക്കി ആ നഷ്ടമാ നമ്മള് വാങ്ങ
നമ്മള് കൊറേച്ച വാങ്ങിക്കുമ്പോലെ ആഹ ആ് ശരി
ആഹ നമ്മള് ആ ആ ഇപ്പം പുറത്ത് കിലോയ്ക്ക് ആഹ് ഇത്ര രൂപന്ന് ഇപ്പൊ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപയാെന്നുണ്ടെങ്കില് നമ്മുടെ അടുത്ത് അതിന്റെ അപ്പുറത്തി ആയിരിക്കും വാങ്ങി കിലോയ്ക്ക് നൂറ്റമ്പത് ഒക്കെ വെച്ചിട്ട്
അങ്ങെ വാങ്ങിക്കും
ആഹ് അങ്ങനെ വാങ്ങിക്കു അന്നേരം നമുക്കത് മനസ്സിലാകുമ്പോ നമ്മുക്ക് അവരുന്ന് വാങ്ങിക്കും തോതില്ലാ നമ്മളെ പറ്റിക്കല്ലേ അങ്ങനെ
എന്നട്ട് പിന്നെ മാർക്കറ്റിൽ പോകുമ്പോ വാങ്ങിക്കുമ്പോ അതിന്റെ പകുതി വിലയുള്ളു അതിന്റെ അരക്കിലോന്റെ വില ആയിക്കും അവരെ കയ്യി അങ്ങനെ മം
ഒക്കെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് ദിവസത്തേക്ക് എടുക്കാം ള്ളതാണ് ഇവിടെ നമ്മുടെ അടുത്തൊക്കെ കൊണ്ടുവരുന്നത് ഭയങ്കര നഷ്ട
നഷ്ടം കുറച്ചേ ഉണ്ടാവുള്ളൂ ഉള്ള വില മുഴുവം കൊടുക്കും വേണ്ടിയരും
ആഹ് അതും കൊള്ളത്തു ഇല്ല ഈ മീൻ എന്തായ ഒരു ടേസ്റ്റ കാണത്തില്ല കറി വെച്ച് കഴിഞ്ഞ
ആഹ്
പിന്നെ എന്തണ്ട് വേറെ വിശേഷങ്ങള് മക്കളമാരെന്താ എടുക്കന്ന് ആഹ് ആഹ് എന്നാ ശരി എന്നാൽ ഓക്കെ ഓക്കേ ആഹ് ശരി